അയിൽ വെക്കാൻ അറിയുല ഇ പിള്ളേർ തൻദ എന്റെ ശരീരത്ത് ഹലോ കേൾക്കവേ
കേൾക്കൻ കേക്കാം
രാത്രി കളിക്കുമ്പോ അ ഫ്രണ്ടിന്റെ ചോര എന്ധെലും പറയാൻ നിക്കണ്ട പറയാൻ ആ നല്ല വിശേഷം മഴയുണ്ടോ
ആ മഴ രാവിലെയൊക്ക ഉണ്ടായിരുന്നു
ആ ആ അ ഓ
ആ
പിന്നെ വേറെന്താ പറയാ ജോലി ഒക്കെ യെങ്ങനെ പൊന്നു ജോലിയൊക്കെ നന്നായി പോകുന്നു ആ എന്താ ആഅവർക്ക് നടക്കുന്നുണ്ട്
ആ
ചെടികൾ അത് കറക്റ്റ് അറിയത്തില്ല ഏട്ടോ എന്തൊക്കെ ചൊടികളാണ്
ആ
ആ
ആ
പിന്നെ ഇന്ന് മൊത്തം വേന്തൊക്ക വച്ചിട്ടണ്ട ആ ചെടി എന്തൊക്കെയോ ആ വെജിറ്റബിൾസ് എന്തൊക്കെയ ഉണ്ട് കാച്ചിൽ അങ്ങനെയൊക്കെയ ഉള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ
ആ
പിന്നെ വേറെ എന്തൊക്കെയോ നട്ടേക്കുന്നു പക്ഷെ അതെന്താണെന്ന് കറക്റ്റ് ഒരു പിടില്ല മൊളയ മൊള പോലെയ ലെഎന്തൊക്കെയോ ആണ് നട് നട്ടേക്കുന്നത് ആ അതെ
സലാഡ് വെള്ളരി പിന്നെ അങ്ങനെയുള്ള സാനങ്ങളൊക്കെ
ആ
ഉം വെജിറ്റബിൾസ്ന്റെ ഇത് തൈ വാങ്ച്ചിട്ട് ആ തൈലെ വിത്ത് വാങ്ങിട്ട് അതിനെ അ ഒന്ന് വെള്ളത്തിൽ കോര കോർത്തിട്ടിട്ട് പിന്നെ ഒരുസം കഴിഞ്ഞിട്ട് പിറ്റന്നെടുത്ത് നട്ടാ മതി മം പയറ് വെണ്ട
ആ കത്തിരി ഇങ്ങനെയുള്ള ഇതൊക്കെ നടാൻ പറ്റും ഇതൊക്കെ അതൊക്കെ ഒരു പത്ത് മുപ്പതുസം ഇതിനകത്തൂടെ കൊടുക്കാനും പറ്റുന്ന സാനോ
ഓ അപ്പൊ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ
ആ മുമ്പ് ചെയ്തിട്ടുണ്ട് വാഴ വാഴ വാ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ വാഴ മം ഇപ്പം എനിക്ക് കൃഷ
ആ ഉം വാഴക്കെ എത്ര മാസം കൊണ്ടാ
ഏഴ് മാ ഏഴ് എട്ട് മാസമൊക്കെ നമ്മളവിടെ കണക്ക്
ഓ ലാഭമാണോ വാഴ കൃഷിയൊക്കെ
ആ അത് നമ്മള് ജോലിയ്ത് നോക്കുംപോലെ ഇരിക്കും
അതെങ്ങനെ കാലാവസ്ഥ നോക്കിട്ടാണോ വാഴയൊക്കെ വെക്കുന്നേ
ആ വാഴയെങ്കില് കൃഷി ചെയ്യുമ്പോ എല്ലാം കാലസ്ഥ നോക്കിയേ ചെയ്യാൻ പറ്റൂള്ളൂ അല്ലെന്നുണ്ടെങ്കി ങ്കീ മഴയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല മഴക്ക് കൃഷിയൊക്കെ ചെയണംന്നുണ്ടെങ്കിൽ വെയിലൊക്കെ ഉള്ള സമയ ത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാ അതിനെ നമ്മളത്തിരിവെള്ളം കോരിയൊന്ന് പിടിപ്പിച്ച് കൊടുത്താൽ മതി
ഇത്തിരി കോഴിക്കാരവും എ് ഇത്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാ അത് വിളവെടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് വെള്ള കെട്ടുള്ളിടത്തൊന്നും വെക്കായിരിക്കാണ് നല്ലത്
ആ ആ
ആ
ആങ്ങ ഇല്ല ഇല്ല ആഹ് ആ ആ ഏതാ ലാഭം ഏതാ കൃഷിയില് ഏതാ ലാഭം വാഴയാണോ
ആഹ് മരിച്ചിനാണ് എല്ലാം ചെയ്യ അയിൻ്റെടേൽ കൂടെ ഈ ചെറിയ ഞാൻ പറഞ്ഞപോലെ മലക്കറി അ അങ്ങനെയുള്ള കൃഷികള് ചെയ്ത് കഴിഞ്ഞാ അത് നമുക്ക് ഒരു ലാഭമായിട്ട് കിട്ടും
ആ ഇത് ഇപ്പ എല്ലാം ഒരുമിച്ച് വയ്ക്കാൻ പറ്റോ വാഴേടെ ഇടേല് മരിച്ചിനി ചീര അങ്ങനെക്കെ വെയ്ക്കാൻ പറ്റോ ഇതിലേതാണ് ലാഭം കൂടുല് ചീരയാണോ പയറാണോ അയിൻ്റെ കൂടെ ആഹ് അപ്പയി ഒരു നാല്പ്പത്തഞ്ച് ദിവസൊക്കെ ഓ ഓ ഓ ഓ അപ്പൊ ഇതിന്റെ
ഓ അത് വേണം ആ പയറൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിന് മറ്റേ തട്ടിടാനും ഇതൊക്കെ വേണ്ടി ഒരാളെപ്പോഴും വേണം കാടുകയറാതിരിക്കാനും എല്ലാത്തിനും ഒരാള് വേണം
ആ ആ ആ
സലാഡ് വെള്ളരി ആയാലും അതിന് തട്ടക്കെ ഇട്ട് വന്ന് കയറൊക്കെ വലിച്ച് കെട്ടി പന്തല് പോലൊക്കെ കെട്ടി കൊടുക്കണം
ഉം
ഉം എന്നാൽ മാത്രമേ അത് മുന്നോട്ട് വിളവ് എടുക്കാൻ പറ്റുള്ളു
ഓ ഇതിപ്പോ വിളവെടുത്തിട്ട് എങ്ങനെയാ നിങ്ങ ൾ എങ്ങനാ വിൽക്കുന്ന എങ്ങനാ ഇത് നമ്മൾ റോഡ് സൈഡിലോ അതല്ലെന്ന് ഉണ്ടെങ്കിൽ മാർക്കറ്റിലോ കൊണ്ടു അല്ല ഇപ്പൊഅങ്ങനെ താല്പര്യ ഇല്ലന്നുണ്ടെ നമുക്ക് ഇപ്പം ഷോപ്പിൽ കൊടുത്ത എടുക്കോ ഉം വേറെ ആള വെച്ച് ചെയ്യാന
ആ കിലോ കണക്കിന് തൂക്കി എടുക്കും
ആ ആ ആ ആ കൃഷി ഉണ്ടന്ന് പറഞ്ഞോണ്ട് ആണ് ഞാൻ ചോദിച്ചത് ഓ അപ്പൊ വീട്ടില് ഈ ഇത് തന്നെയാണോ ഉപയോഗിക്കുന്ന കൃഷി ചെയ്തു കൃഷി ചെയ്തിട്ടുള്ളതാണ്
ആ ഞാൻ എടുക്കും
എനിക്ക് വീട്ടി വീട്ടിലേക്ക് ആവശ്യമുള്ള കൊടുത്തു വിട്ടിട്ട് വീട്ടിലും കൃഷിയുണ്ടോ ഓ എന്താ പാട്ടം എടു ക്കുന്ന ആണോ ആണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ആ ആ ആ എന്തെങ്കിലും സ്പെഷ്യല് ഉണ്ടായിരുന്നോ ഇല്ല മൊത്തം ആ ആ ആ ആ അപ്പൊ അത് സ്പെഷ്യൽ അല്ലേ ചിക്കനന്ന് പറഞ്ഞ സ്പെഷ്യൽ അല്ലേ അതോ എന്നും ചിക്കൻ കഴിക്കോ ഉം ഹ ഹ ഓ ഓ ആ രണ്ട് ദിവസായിട്ട് ഓ അപ്പൊ മീനും അതല്ലാം ഓ ആ പിന്നെ ടി വി ഒക്കെ കാണോ ടി വി ഒക്കെ കാണോ സിന നല്ല സിനമ ആട്ട ോടുകള കൂടുുകള ആഹ അതെ ആ നെയ്മറയും മെസ്സിയയും റൊണാൾഡോ ഒക്കെ അറിയണംോ ആഹ കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് സ്പോർട്സ് ഒന്നും വലിയ താല്പര്യ ഇല്ല
ആഹ എനിക്ക് റൊണാൾഡ ആാണ് ഇഷ്ടം
ആഹ സിനിമയൊന്നും കാണത്തില്ല എങ്ങനാ പുതിയ സിനിമയാണോ പഴയ സിനിമടാണോ താല്പര്യം ീട്ടിലുള്ളത് ഗൂഗിൾ ടി വി ആന്ന ഉള്ളത് അര് സെർച്ച് ചെയ്ത് പോര സിനിമ നോക്കും അതില് ഒരു പത്ത് മിനിറ്റ് നോക്കൻ നല്ല കഥയും ഇതൊക്കെയണെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണും മാറ്റ ൊക്കെ കേൾക്കാറുണ്ടോ വാർത്തയല്ല പാട്ട് കേൾക്കാറുണ്ടോന്ന്
ആ പാട്ടൊക്കെ കേക്കാറുണ്ട്
ആഹ ഇഷ്ടമാണോ പാട്ടൊക്കെ
ആപ്പാ
അതെങ്ങനാ പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ മലയാളം പാട്ടാണോ തമിഴ് പാട്ടാണോ ഇംഗ്ലീഷ് പാട്ടാണോ എങ്ങനെത്തെ പാട്ടാ ഇഷ്ടം ഇും പഴ ഭക്ഷണങ്ങ ഇഷ്ടോ ആഹ ആ മലയാള ആണോ ആ മലയാളയാലും തമിഴായാലും നമ്മള് പണ്ട് കേൾക്കുന്ന പാട്ട ആശവാസ് അവര്ക്ക പാടത്തെ പ പഴയ പ ൂില ഒരു എൺപത്ത ആയിര എൺപത്തഞ്ച് കാലടറുള്ള പാട്ടുകളൊക്കെ നട്ടാൻ പറ്റില്ല നമ്മളപ്പോും മറക്കാൻ പറ്റില്ല കാര സമയതല്ല ഉ ആന ഇങ്ങനെയുള്ള സാൊക്കെ മറക്ക കേ
വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു അനുഭവം ഉണ്ടാവും
ഉ അതന്ത അപട്ക്ക അതെ പിന്നെ ആഹ എനിക്കും പഴയ പാട്ടാ ഇഷ്ടം ഇടത്തരം പാട്ടാ ഇഷ്ടം ഉം എനിക്ക് മകയാളം ഇഷ്ടം
ആഹ എനിക്ക് വരണം തന്നെ പിന്ന തമിഴ് സിനിമയിലെ പാട്ടും ഇഷ്ടമുണ്ട് ചിന്നത്തമ്മി ആ് നമ്മള രചനാന്ത് വിജയ അഭിനയിച്ച പഴയ സിനിമയുള്ള സിനിമയിലുള്ള പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഉം
അ ആ പൊറത്ത് പോയി സിനിമ ആഹ്
മൈക്കിൾ ജാസന്റെ പാട്ട് ഏ തീയേറ്ററിൽപ്പോയി സിനിമ കാണും
ഇപ്പൊഴ് അങ്ങനെ ആ സിനിമ കാണാൻ പോവാറില്ല ആ ഓ
ആഹ്
അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോയില്ല ആഹ് അതെ അതെ അവര് ഈ ഇംഗ്ലീഷും മലയാളങ്ങളും എല്ലാം കൂടെ കൂട്ടുകെടന്നാന് സംസാരിക്കുന്നെ
ആഹ്